ഉം സുഖല്ലേ?
ആഹ് സുഖാണ്.
മ്ഹ് ഉം
അവിടെ സുഖല്ലേ?
ആഹ് സുഖം
ചോറ
കയ്ക്കണം
ഇപ്പൊ വെശ്ക്കണില്ല അവിടെ കേച്ചോ
ഞാന് ചോർ തിന്നിട്ടില്ലേ ഞാന് ന്നപ്പോ ചായ കടി തിന്നു പ്പൊ ഞാൻ പേരെ കേറി വാരി തിന്നാണ് സ്വന്തം വീട്ട്ക്ക് വരുമ്പോ എന്തെങ്കിലും തിന്നണല്ലോ
ആഹ് ഞാൻ നബാട്ടി തിന്നീനി
ഏ ഞാന അഹ് കുപ്പില് മിച്ചറണ്ടപ്പോ കൊറച്ച് മിച്ചർ എടുത്ത് മേലെക്കെറീതാ മേലാവുബോ നല്ല റേഞ്ചു പൈസക്കെ നല്ല കിട്ടൊപ്പൊ ഇങ്ങളു മേലെക്കേറിയോ
ഞാന് എത്താപ്പം നാ നാല് നബാട്ടി ഞാൻ എടുത്ത് നാലെണ്ണം മാക്കും വെച്ച്
ഉം
വും തിന്നണം നബാട്ടി നല്ല രസാ
ആഹ് അത് രസണ്ട് ഇമ്മാന്റെ കുളിയൊക്കെ കയ്ഞ്ഞ
ആഹ്
നബാട്ടി എല്ലാർക്കും ഇഷ്ടല്ല സാധനം റ്റി പോലത്തെന്നെ സാധനല്ല ന്റെ മക്കള്ക്കു ഇഷ്ട മക്കള് പീടെന്ന് കൊണ്ട്രും പത്തുറുപ്യയല്ലെ അപ്പൊ പാക്കറ്റ് ഇച്ച്ണ്ടാവല്ലോ
ആഹ്
അപ്പ ഓല്അത് വെങ്ങി കൊണ്ടേരും കൊണ്ട ഓരല്ലാ ഓരെ വാപെണ് വെങ്ങി കൊണ്ടരാ അതാമ്പോ കൊറേണ്ടാവും ഓര്ക്ക്‌ തിന്നും ചെയ്യാ എത്ര ആൾക്കാർക്കും തിന്നും ചെയ്യ പ്രായള്ള ആൾക്കാർക്കും തിന്ന
ആഹ്
പല്ലില്ലാതോർക്കും തിന്ന ന്ത സാധനല്ലേ
ആഹ് ആഹ് കേടൊന്നില്ലല്ലോ
ആഹ് കേടൊന്നുല്ല ന്നിട്ട് ചെടിയാളൊക്കെണ്ടോ പൂക്കളും ചെടികളൊക്കെ
ആഹ് ണ്ടെയിനിം ആദ്യം ണ്ടെയിനിം ഇപ്പം രണ്ട് ചെടിയാളോള്ളൂ
ഏ അത് വാ
ഒന്ന് വേ ഒരു വേറരുച്ചെടി ഒരു വെള്ളപ്പൂ ഉണ്ടാവണെ
ഉം പച്ച ആഹ് ആഹ്
അയ്മെ ചെറിഴെ വെള്ളപ്പൂവ്
ഏഹ്
ഉം
പച്ചക്കറിയൊക്കെണ്ടോ
പച്ചക്കറി ആദ്യണ്ടെയ്ന് ഇപ്പല്ല
ഉം പച്ചക്കറിയൊക്കെ നടണെ ഇഷ്ട
ആഹ് പക്ഷെ ഞങ്ങക്ക് സ്ഥലല്ല കുയിച്ചിടാന്ല്ലേ ഏ റൊട്ടിന്റെ അവിടെയ്നി കുഴിച്ചിടല് ഇപ്പൊ റോഡ് പണിയാണ് ആഹ് സൈഡ് കെട്ട അപ്പം ഇനീ കോൺക്രീറ്റെയ്യ അപ്പൊ അവ്ടെ ക്രിഷ് നടാൻ കയില്ല
ആഹ് ഉം
അദ്യോക്കെ നല്ല കൃഷിചെയ്യണ് ഇപ്പം കോവക്കന്റെ മാത്രണ്ട്
ഏഹ് കോവക്ക ഇഷ്ട്ടാ ലെ കോവക്ക ഇഷ്ട്ടാ
ആഹ് ഇഷ്ട്ടാ എപ്പളെങ്കിലോക്കെ കിട്ടാണെട്ടോ എപ്പളും കിട്ടിയാ വെറുക്കും
ആഹ് ഉള്ളീം തക്കാളിയൊക്കെ വാട്ടിങ്ങാണ്ട്ണ്ടാവുലെ ഇണ്ടാക്കാന്
ആഹ് വെളിച്ചെണ്ണേല്
ആഹ് അങ്ങനെ അങ്ങനെട്ടത് ഇഷ്ട്ട അതാവുമ്പോ ചോറുക്കും കൂട്ടാനോരു രസാണ് ഞാൻ സ്കൂളൊക്കെ പഠിച്ച അങ്ങനെ കോണ്ടായിണ്ട് ഇവടെ
അങ്ങനെ പറയണേക്ക അതിത്വരായിട്ട് ഇണ്ടാക്കീട്ടില്ല
ഉള്ളീം തക്കാളിയും അമ്മൾ തക്കാളി കൂട്ടൻണ്ടാക്കൂല്ലേ തക്കാളികുട്ടാന് കൂട്ടാനൊക്കെ ണ്ടാക്കുവല്ല അതേ മാരിത്തന്നെ ഉള്ളീം തക്കാളിയൊക്കെ വാട്ടി മസാല പൊടികളൊക്കെ ഇട്ടിട്ട് അതും അതെപോലെ വേവി ഇതാക്കികാണ്ട് ഇട്ടു അതിക്കിട്ടോ ക്കാ അപ്പങ്ങനെ ആവില് കടന്ന് വെന്തോളും കൊറച്ച് വള്ളോഴിച്ചിട്ട് ഏഹ് കൊറച്ച് വള്ളോഴിച്ചിട്ട് ഇണ്ടാക്കി പക്ഷെ ചോറ്ക്ക് രസട്ടാ റേസനരി ചോറ് വേണം അതാവുമ്പോ നല്ല ടെസ്റ്റാണ് കഴിക്കാൻ
എനെ ഏഹ് ഞങ്ങളെ പെരറ്റെടുത്ത് ആഹ് ഓല്ണ്ടാക്കുട്ടോ വള്ളോന്നും പരാതെ വെളിച്ചെണ്ണേല്
ആഹ് അയിനും നല്ല വെളിച്ചെണ്ണ വേണപ്പോ
ഉം കൊറച്ച് മതിയറിഞ്ഞ്
ആഹ് അതല്ലേ വെന്ത് താവണ്ടേ ഒന്ന് കൊറച്ചോരു ചെറി ചൂട് ചൂടല്ല വള്ളോയിച്ചാൽ മതി ആഹ് ആഹ്
മുടിവെച്ചാ വള്ളം പോലെ വരുവേല്ലോ
ആഹ് അത് വരും അയിന്റെ കൊറച്ച് വെള്ളണ്ടാവും
ആഹ് അപ്പ അങ്ങനെ നല്ല രസാണ്ന്നൊക്കെ പറയാ എല്ലാർക്കും ഇഷ്ട്ടാ നോമ്പ് മുപ്പെസവും അതെനേയ്നി കോവക്ക
ഉം
അതെങ്ങനെ കയ്യ്ണാവോ ആഹ് ഇൻ ഇൻക്കങ്ങനെ കയില്ലട്ടോ ഇന്ക്ക് വേം ചാടക്കു
ഇവിടെണ്ടായിരുന്ന വള്ളിയൊ പിന്നെ ന്റെ കല്യാണ അടുപ്പിചോക്കെ വള്ളിയൊക്കെ ഇട്തൊഴിവാക്കിയൊക്കെ ചെയ്ത് പിന്നെണ്ടായിട്ടില്ല
നിം മാണ്ടി സോയാബീനില്ലേ ചെറിയെ സൊ സോയാബീന് വെൽതല്ലാത്ത ആഹ് കിട്ടിയാ എത്രയും തിന്നുട്ടോ
ആഹ് ഞാനും അങ്ങൻതന്നെ ഇന്റെ മക്കളൊക്ക ഇണ്ടാക്കുമ്പോ കൂടുതൽ എട്ക്കും ഞാന് ഇക്ക് ഉച്ചക്ക് ചോറ് കൂട്ടാൻ വേണ്ടി അപ്പയല്ലേ തിന്നാൻ പറ്റൊള്ളു അങ്ങനെ ഇണ്ടാക്കുമ്പല്ലേ ഇണ്ടാക്കൂള് നമ്മള് അമ്മക്കായിട്ട് ഇണ്ടാക്കൂലല്ലോ ഇപ്പ അമ്മള്
ഇല്ല
ആഹ് അവു അവടെ കെടന്ന് പറിം ഇണ്ടാക്ക കൊറെട്ക്കണ എന്തിനാ കൊ തൂട്ടെ ഞാൻ പറിം കൊറച്ചട്ക്ക്ണേലും കൊറെഇൻക്കും കൂട്ടാചാരിച്ചിട്ട് ഞ കുട്ട്യോൾക്ക് കൊടുക്കാൻ പാടില്ല നല്ലോ കെയികി നമ്മക്കും പൂതി ഉണ്ടാവുമ്പോ നമ്മക്ക് തിന്നണ്ടേ
ആഹ് തിന്നാനാണ് ഇണ്ടാക്കണേ അഹ് ഇതല്ല ഇത് ഇങ്ങനെ വെച്ചെടുക്ക അമ്മക്ക് എത്തുല്ലാതോ ഇൻക്ക്പ്പോ അവ്ടെ അങ്ങനേ എല്ലാ സാനോം എല്ലതും ഉണ്ടാക്കൂട്ടോ
ആഹ് ആഹ്
ഓൽക്ക് ഓലൊക്കെ നന്നായിട്ട് തിന്നും പഷേ ഞാനങ്ങ അങ്ങൻ തിന്നണ ആളുഅല്ലാട്ടോ
ആഹ്
അമ്മക്കൊരു പൂതി ഇണ്ടായി നിക്കുമ്പോ ആഹ് ഓല് തിന്ന്ഇണ്ടാവും എത്തും പറയൊന്നല്ലേ മുണ്ടാതെ നിക്കും
ഏഹ്
നമ്മക്കൊരു ജോലി ഉണ്ടെങ്കി അമ്മക്ക് തിന്ന് മാങ്ങി തിന്നനല്ലേത് അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കല്
ഉം ഞാനൊന്നും എടുത്ത് തിന്നലൊന്നും ഇല്ല ഓല്ഇല്ലാത്ത ടൈമിലൊക്കെ ആകുമ്പോ മോള് മക്കളോട് പറഞ്ഞിട്ട് മീന് കൊണ്ടന്ന് തിന്നും ഓൽ ഇല്ലാത്ത നേരത്ത്ട്ടോ ഇള്ള നേരത്ത്ന്ന് മേകി തിന്നാൻ കിട്ടില്ല അപ്പ പറിം ആഹ് അങ്ങനന്റെ പൈസണ്ട് അത്രത് പൈസ കൊടുത്തു വേവണോ അങ്ങനെ ഇല്ല പലേതും പറയും അപ്പൊ കുഴപ്പല്യാനട തിന്നിട്ട് ആവശ്യത്തിന് ഓല് ഇയ്യാത്ത നേരത്ത് പൂതിക്ക് തിന്ന്
ഉം സ്വന്തം വീടയായി എപ്പളും തിന്ന അയിനൊരു കൊഴ
ആഹ് ആഹ് ഇന്ന ഇമ്മ കൊറച്ച ഇമ്പളന്ന്ട്ടനക്ക് തിന്നൂടെ കിടന്ന് ഉറങ്ങിക്കൂടെ അല്ലങ്ങി ഉറങ്ങിക്കൂടെ ഒക്കെ പറിം ഞാനിനി ഒറൻ ഒറക്കം വരൂല നമ്മക്ക് ഇവടെ എത്തുന്നത് നമ്മക്കങ്ങനെ വർത്താനം പറഞ്ഞരിക്കനും ഇതോക്കെണ്
അതന്നെ നേര ഉണ്ടാവൊള്ളൂ ഉള്ളോടുത്തത് ച ഇതൊക്കെ പറയാന്
ആഹ് ഇന്റെ ഉമ്മഅതിനാരോടു പറയു ഇന്റെമ്മ ഉമ്മാന്റെ മനസ്സിൽ തന്നെ വെക്കും എന്തുണ്ടങ്കി ഇന്റമ്മാക് കൊറേ ഇന്റെഇമ്മാക്ക് വേ കുറേ ഒന്നും ആവുന്നില്ല ഇന്റെഇമ്മന്റെ ഇമ്മ ഒതീഎന്തും മുണ്ടൂല എന്തും ചെയ്താ ഒന്നും പറഞ്ഞാലും മുണ്ടൂല ഒന്നും ചെയ്യൂല ആഹ് സാരല്ല്യാന്ന ഒര് സൈക്കുന്നേ സൈക്കല്ലാതെ ന്റെഉമ്മ കൊറേ ഇന്റെവൈഫൈ പോയിട്ടരുന്നു
ഞാ പറി എത്രജാച്ചാ സഹിക്കണേ അറി ഞാന്
ഇന്റെമ്മ ആരോടും മുണ്ടൂല ന്റെ ഉമ്മൊരു പാവാണ് അയിന്റെ ഉമ്മ ഉമ്മാന്റെ അൻജത്തി പോയ ന്റെ ഉമ്മ ഒരു പാവാണ് ന്റെ ഉമ്മ ആരോടും ഒന്നും പറീല ഈറ ആട്ടുല ആരോടും ഇഞ്ഞി ഒക്കെ പറഞ്ഞ അങ്ങട്ട് ചെയ്തൊട്ക്കല്ലാതെ ഒന്നും ചെയ്യൂല അതാവും വല്ലിമ്മ പോയി അന്റെ ഉമ്മ പാവട്ടച്ചിമ്മാനെ നല്ല നോക്കണം ട്ടോ ഉമ്മ ഒന്നും പറയൂലട്ടോന്ന്
ആഹ് അമ്മക്കും അമ്മള ഉമ്മ മാത്രേ ഉണ്ടാവൊള്ളൂ പ്പിം
ആ ഉണ്ടാവൊള്ളൂ
മ്മള് നോക്കിയാ ഓൽക്ക് അമ്മളെ എത്ര ഓര് അമ്മള് ഇത്ര കാലം ഇതാക്കി ഈന്നൊക്കെ ഞാനും ചിന്തിക്കല് ട്ടോ
ഇന്നത്തപ്പോ ചൂടാവുമ്പോ ഇൻക്കും ഒര് സങ്കടാണ് ചൂടാവും ചൂടല്ല അങ്ങനെഅല്ല അമ്മള് ഒന്നീഈറടുച്ചിമ്പോ വർത്താനം പറയാ
അഹ് സ്വഭാവികം ചൂടാവും അമ്മളമ്മാരല്ലേ
അങ്ങനെ കുച്ചായ കുപ്പീലും പോവും ഉമ്മ മ് മ് മ്
ഇതിന് പറയാണ് പക്ഷെ ഓലെ മനസ്സിലെത്തുല്ല പിന്നെ
ആഹ്
എന്റെ അമ്മ അങ്ങനെ ചീത്ത പറയലൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞ അതൂല്ല
ആഹ് എനിക്ക് പിരാങ്ങണാ പറ്റാത്തെ
ആഹ് ഞാൻ ചിലപ്പോ നല്ലത് പറഞ്ഞ് വിടും ചിലപ്പോ ഒക്കെ പറ്റൂല അത് പറയണ പോ നല്ലതല്ല നീ നല്ല രീതിയിൽ പറഞ്ഞത് പോ പറയും ഞാ അങ്ങന പറയട്ടേ എന്നിട്ട് ഞാൻ അങ്ങനെ അന്നാ പിന്നെ കുറച്ച കഴിഞ്ഞാ പിന്നെ ഉമ്മ ഉമ്മ വിളിച്ചോണ്ട് പിന്നെം പോം
മ് എനിക്ക് ഇന്ന അങ്ങനെ ഇങ്ങനെ പിരാകുമ്പോ ഞാനത്തട്ടും ഞാൻ അവിടുന്ന് മാറിയേണ്ട നിക്കും നിനക്കൊന്ന് മുണ്ടാന്നൂടെ എറണാട ഒറ്റ പോക്കാങ്ങ് പോകും പിന്നെ ആ വഴിക്കൊന്നും വരില്ല
മ്
പിന്നെ ഇങ്ങോട്ട് തന്നെ വരൂട്ടോമ്മ
മ്
എത്തടീച്ചി മുണ്ടാത്തെ എറനാള് ഇങ്ങിട്ട് ഫ്രണ്ട്സാല പോലെ
മ് എത്ര മയത്തിൽ പറയില്ലാന്നു പറയില്ല അവർക്ക് പറയാതെ ഇരിക്കില എപ്പാ പറയില്ല മനോ എന്റെ സങ്കടങ്ങൾ ആയാലും ഹാപ്പിയായാലും എന്തായാലും മനോസുഖം അറിയാത്താണങ്കൊക്കെ ചോദിച്ചറിഞ്ഞൊക്കെ പോണേ
മ് മലപ്പുറം ജില്ലയില ഇങ്ങള്
ആഹ് ആഹ് ആഹ്
ഈ ഒച്ച കേട്ടിട്ട് എവിടോ കേട്ട പോുലേ വോയിസ്
മ്
മ്
ഫുഡ്‌ കഴിച്ചോ ഏഹ്
അരീക്കോട് ബാഗാ
ഏയ്യ് അല്ല അല്ല
ആഹ്
തിരൂർ ഭാഗത്താ ആ ഭാഗതന്നെ
അഹ് ഇങ്ങ് പരപ്പനങ്ങാടിക്കാ
മ് മ് അഹ് ഭാഗത്തു
മ് അതീരൂരെ ആഹ് ആയിക്കൂടെ
മ് നിനക്ക് ചോർ കഴിഞ്ഞ് ച്ചോ റേക്കാറായിട്ടില്ലേ അപ്പോഴന്ന്
അയോണ്ടിക്കണ് ഈ കല്യാണം കഴിയുമ്പോ കല്യാണം കഴിക്കാതിക്കണ നല്ലതെന്ന് തോന്നും
അഹ് ഞാനുമുണ്ട് ഞാനും എപ്പോഴും ചിന്തിക്കാറുള്ള അവസ്ഥയാണ്
ഈ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴോ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിലും ട്ടോ
മക്കള് വരുമ്പോ മക്കളെ കണ്ടും മോറും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാകും അത്
എനിക്ക് കല്യാണം ന്ന് ഒരു പൂതിയൊന്നും ഇല്ല എനിക്ക് ആദ്യേ പണ്ടേ അങ്ങനെയില്ല ട്ടോ.
മ് എനിക്ക് മൂന്നാളാണ് മൂന്ന് പെൺകുട്ടികളാണ്.
മ് പെരയില് പറയുന്നെ കേൾക്കണ്ടേ ന്നായിക്കോട്ടെ
ആഹ് ശരി ശരി